ആ ആ കേക്ക്ന്നുണ്ട് റേഞ്ച് കൊറവാന്ന് തോന്നുന്നു അല്ലേ?
ആ ഇവടെ റേഞ്ച് കൊറവാണ്.
ആണല്ലേ? ആ പിന്നെ റേ കോ ആ റൂമി റേഞ്ചില്ല തോന്ന്ന്നെ
ആ
ആ പിന്നെ ടൂറ് പോവുന്ന കാര്യം അന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് എന്തുവായി പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ.
ആഹ് അതിനെ പറ്റി പറയാനായിട്ട് ചോയിച്ച് വീട്ടി ചോയിച്ച്ട്ടോള്ളു. വാപ്പെട്ത്ത് ചോയിക്കണം.
ആ ആ എല്ലാരുടെ കൂടി നമുക്കൊന്ന് പോയാലോ?
ആ നമുക്ക് പൂവ
അതാ ഒരു അഞ്ചാറ് കൂട്ടുകാരേയും കൂടെ കൂട്ടി നമുക്കങ്ങ് പോകാം. മൂന്നാറോ എവിടാ ഇഷ്ടാവി എവിടെയെങ്കിലും ഒക്കെ കൊറേ നല്ല സ് ഏ പ്ലേസ് ഒക്കെ നോക്കി കണ്ട് നോക്ക്. യൂട്യൂബിലും ഒക്കെ നോക്കുമ്പോ അ അറിയാല്ലോ ആ നല്ല സ്ഥല ങ്ങളും അവിടെ നമ്മക്ക് പിന്നെ ഒര് താമസിക്കാനുള്ളെ നല്ല നല്ല സ്ഥലങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള പറ്റുന്നെ സ്ഥലങ്ങൾ ആ അയിന് നല്ലൊരു ക്യാമറ ഒപ്പിക്കണം കേട്ടോ ക്യാമറ ഒക്കെ ഒപ്പി ക്ഷെ ആ ന്നേക്ക് നമുക്ക് പോകാം അപ്പൊ അതിൻ വേണ്ടി നമുക്ക് ആ ബെസ് ബുക്ക് ചെയ്തു ഇപ്പൊ ഓരോര്ത്തർ പോവുന്നുണ്ട്
ആ ബസ് അപ്പൊ അത്രേ ആൾക്കാര് ഇണ്ടാവണം ബസ്
ആ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞെ നമ്മുടെ ഇപ്പഴത്തെ ഈ ഏ ട്രാൻസ്പോർട്ടിന്റെ തന്നെ കൂ കൂടിയ ബസ്സുകൾ ഉണ്ടല്ലോ അങ്ങനെ ബുക്ക് ചെയ്തും പോവുന്നൊ ണ്ട്. അതിനാത്ത് വല്യ നമ്മടെ ബഡ്ജറ്റിനാത്ത് നിക്കും. ഈ അങ്ങോട്ട് ത്തെ യാത്രയും പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടത്തെ യാത്രക്കും ബസ്സ് ആ അപ്പൊ അതാവുമ്പം വല്യ ആ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒത് ഒതുങ്ങും വല്യ പൈസ ആവത്തില്ല അല്ലെന്നൊണ്ടെങ്കി നമ്മടെ കയ്യിൽന്നോക്കെ
മ് ആ ഫാമിലിയായിട്ടൊക്കെ പോയാരുന്നു അത് പ്പ ഞങ്ങള് മൈസൂറും പോയി ഊട്ടിയും പോയിരുന്നു.
ആണോ മൈസൂർ എന്തൊക്കെ കണ്ട്? ഹലോ ഹലോ ഹലോ കട്ടായോ ഹലോ ഹലോ ഹലോ എന്താണോ കട്ടാകുന്നേ ശൊ ഹലോ കേക്കാവോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ